ആ എന്തൊക്കെയണ്ട് വിശേഷം ഉം എന്താ പണി പണിയൊക്കെ കഴിഞ്ഞോ
പണി കഴിഞ്ഞു വെറുതെ ഇങ്ങ ണപ്പോ
ആ ആ നേരത്തെ കയ്യോ പണിയൊക്കെ സുഖായിട്ട് പോണു അങ്ങനെ ആ ഉ കുട്ടികളൊക്കെ ഉണ്ടോ ഉ പോയോ സ്കൂൾക്ക് പോവാനായിനോ
ആ രണ്ട് രണ്ടാള് വലുതാ പുണ്ണാണ് ഒരു ച്ചെറുത്
ആ എല്ലാരും പോവോ
ഇല്ലേ വല്യമോള കല്യാണം കയിച്ചു
കല്യാണം കഴിച്ചു ഓല്ക്ക് മ
ആഹ് ആ രണ്ടാള്ണ്ട്
ഒണ്ടാവും ണ്ടാവും ഉം ഓല് വരല്ണ്ടോ
ആഹ് ഉണ്ട് ഇപ്പൊ
ആ ആ ആ ആ ആ മോള് പ്ലസ് ടു ത്തിന് കാത്തിരിക്ക ഡിഗ്രി
ആഹ്
ക്യാ ഏഹ് അലോട്ട്മെന്റിന് കാത്തിന്ന് ഇന്നലെ ട്രയല് തന്നല്ലോ.
ഡിഗ്രിക്കല്ലാ. അല്ലാതെ വേറെ പതേലും കോഴ്സ് നോക്കാന്ന് വിചാരിച്ചും. ഡിഗ്രിക്ക് പോണില് ല്ല
ഉം ഡിഗ്രി ആവുമ്പോ നാല് വർഷം ഫുള്ളാ ക്കണം പിന്നെ ഞമ്മള് എന്തെങ്കിലും ജോലിക്ക് വേർപ്പെടുകയാണെങ്കി ഏതെങ്കിലും കോഴ്‌സ് ആ കോഴ്സും കൂടി പഠി ക്കണം അ പ്പൊരുപാട് പഠിച്ചാണ്ട്. ഉം ഉം ഇഞ്പിന്നെ ഡിഗ്രി എടുത്തിട്ട് ഡിഗ്രീന്റെ കൂടെ ഒരു കോഴ്സൊക്കെട്ത്ത് പഠിച്ചാല് അതിലേറെ നല്ലതേക്കാരം
ഉം
ഇന്റെ അനിയത്തി അങ്ങനെ. ആഹ് നൈസിങ്ങ് പിന്നെ ഒരുപാട് ആൾക്കാര് ഇപ്പം ഉണ്ട് അയ്ന് രണ്ട് വർഷം പ്പെ പോയാം രണ്ട് വർഷം മു
രണ്ട് വർഷം പോയത് ആ രണ്ട് വർഷൊക്കെ ഡിപ്ലോമ കോഴ്സ് ആക്കാരെ
ആ അങ്ങനെ പറഞ്ഞെക്കട്ടോ ഞാ ഞങ്ങളെ വീട്ട്ലാരും ണ്ട് നേഴ്സിങ്ങിനില്ല പറഞ്ഞേക്കാ രണ്ട് വർഷത്തിന്റെ മുന്ന് പൈസ അടക്കേണ്ടി വരുംലെ ഏ ഏ
ജി, എൻ, മ്മേന്നെ മൂന്ന് വർഷംണ്ട് ബി, എസ്, നാല് വർഷം
ഏ എന്തേ പ അട്ത്ത്
കിട്ടോന്ന് അറീല
ആ അതും ഞമ്മക്ക് കാ കൊട് കിട്ടാൻ വാണ്ടി അലോട്ട്മെന്റ് മാതിരി കാത്തിരി
അത് എൽ, പി, എസ്സില് കൊട് തല്ല അതേപോലെ കാത്തിരിക്കണം
ഏ ഏ ഏ ആ ആ ആ
അത് ഗവൺമെന്റ് സീറ്റ് നമ്മളവിടെ കേരളത്തില് പഠിക്കാന്നള്ളു പൈസ എന്നാലും കൊടുക്കണം എന്നാലും നമ്മള് പുറത്ത് കൊടുക്കുന്നത്ര കൊടുക്കണ്ട എൽ ബി എസിൽ കിട്ടാൽ കുറഞ്ഞ ഫീസില്ഒക്കെ കോഡ് പഠിക്കാം
ആ ആ ആ
പുറത്തു പോയി പഠിക്കേണ്ടി വരും
നല്ല ഫീ ആണല്ലേ അതിന് പൊറത്താണെങ്കി നല്ല ഫി ആണ് പറഞ്ഞേക്ക
ആ ബി എസ് സി നഴ്സിങ്ങിന് പത്തും എട്ടൊക്കെയണ് ജി ൻമം മിനെനെണ്ട് നാലോ മൂന്നരൊക്കെ എൽ ബി എസിൽ കിട്ടാണെങ്കിൽ നമ്മളെ ഭാഗ
അ അ ഓൾക്ക് ഏങ്ങനെ മാർക്കുണ്ടോ ഓളോ ഓ നെ
ഓളണ്
മാർക്ക്ണ്ടോ
കുറച്ച് സയൻസ് ഗ്രൂപ്പ്ല്ലേ അപ്പൊ പിന്നെ സയൻസ് ഗ്രൂപ്പാണെങ്കിലും ഇതിനൊക്കെ പറ്റുള്ളൂ അനിയ
ല്ല ഓൾ ഡിഗ്രിക്കാണ് ഡിഗ്രീന്റെ കൂ ടെ ഹോട്ടൽ മാനേജ്മെന്റ് എന്റ് ടൂറിസം പറഞ്ഞ കോഴ്സ് എടുത്താണ്ട് പഠിക്ക ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഇപ്പോകെ ക്കൻറ്റിയാരാ
ആ അത് എത്ര മാസത്തിനാ കോയിസ് മാസത്തിനെ വർഷ
കൂടെ ചെയ്യായാണല്ലോ അപ്പൾ ഡിഗ്രി നാല് വർഷം പഠിക്ക പഠിക്ക അതിൻ്റെ കൂടെ ചെയ്യാം ഡിഗ്രി കഴിഞ്ഞതോടെ നമുക്ക് ആ ഫീൽഡില് വർക്ക്
ആ ഡിഗ്രി ഒപ്പം ഉള്ള താവുലെ
ആ ഡിഗ്രി ഒപ്പണ്ട് ഡിഗ്രി കഴുന്ന കഴിഞ്ഞതോടെ കൂടി നമക്ക് വർക്ക് കിട്ട് ട്ടും ചെയ്യും അത് നഞമ്മള് എല്ലാ ജില്ലയിലും ഓരോ കോളേജിലും അങ്ങന
ആഹ് അങ്ങനെ പിന്നെ അങ്ങനെ അലോട്ട്മെന്റില് കിട്ടയതാണോതോ
ആ അത് ഗവൺമെന്റ് കോളേജിലാ അവക്ക് കിട്ടിയത് പൊറത്ത് നമ്മൾ ആ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാണെങ്കിൽ ലക്ഷങ്ങൾ കെട്ടി
ആഹ് അതാ ഞാൻ ചോദിച്ചത്
ഇവൾക്ക് പൈസ ആയിട്ടില്ല ഗവൺമെന്റ് കിട്ടിയതുകൊണ്ട് ഞമ്മള് സാധാരണ ഒരു ഏഴ് രൂപക്കെ ഏഴ് ഇല്ല പിന്നെ നമ്മളെ കാർഡ് ബി പി എൽ കാർഡ് ആകുമ്പോൾ അഞ്ചൊക്കെ ആക്കി അങ്ങനെ ചെറിയ പൈസേള്ള് അഞ്ച് അയ്യായിരം
ആഹ്
നമ്മളെ യൂണിഫോമും കാര്യങ്ങളും
ആ അവക്കും ഞാൻ നോക്കീന കോഴ്സ് പിന്നെ അതും
പുറത്ത് പോണ ദൂരയെ യാത്രകളൊക്കെ ആ ആ ട്രെയിനിങ് ഒക്കെ നല്ലപോലെ ഉണ്ടാവും ഓൾക്ക് അതിനോട് നല്ല താൽപ്പര്യം ആണ്
ഇപ്പൊ പിന്നെ അങ്ങനെ ആട്ടെ അങ്ങനെ പോയിരിക്കുവാ അവൻ ഇത്തിരി ബോയ്സെ ഉള്ളു ബാക്കി
ഏ പോയ്സൺ ആണ് അതില് കൂടുതൽ എല്ലാരും
ആ ആ എന്റെ മോന്റയ് മക്കൾ ഓക്കെ പറയുന്നു ചേച്ചി എന്തിനാ അതു എടുത്തത് വല്ല ആവിശ്യം ബോയ്‌സിനും, ഗേൾസിനും മാറ്റി ഒരോ ജോലി ആണ് ആ അപ്പൊ ഓള് പറയുവാ ഒരുപാട് ഗേൾസ് ആ ഉള്ളത്, ഒരു ബഞ്ചിനു മാത്രമേ ബോയ്സ് ഉള്ളു എന്ന് പറയുന്നു
ആഹ്
ഇപ്പ അങ്ങനെ ഇപ്പ ഏത് ഫീൽഡും എല്ലാരും എടുക്ക്വേ
ക്കെയാണ് ഞാ ചോയിച്ചപ്പോ പറഞ്ഞത്
ആ ഇണ്ട് നല്ല പൈസ ഇണ്ട് ക്ഷെ ഗവൺമെന്റ് കിട്ടിയാല് കഴിച്ചിലാവും
ആ ആ അത് പിന്നെ മ്മള് ഓരോ വർഷം
ആ ടൂറൊക്കണ്ടേ പിന്നെ ആ ഇവര് വർ ക്ക് വേ പഠിക്കണന്റെ കൂടെ തന്നെ വർക്കെടുക്കണോണ്ട് ഈ ഹോസ്റ്റിങ് പോലെയുള്ള ഈ ഫംങ്ഷൻസുകളിലൊക്കെ ഇവന്റുകളൊക്കെ ആ അയിലൊക്കെ പോകണേര പോരോ ഓരോ ഗ്രൂപ്പുകള്ണ്ട് അയില് മ്മള് ഓല ഓലക്ക് താല്പര്യം ഇണ്ടെങ്കില് ചേർന്നാല് അയില് വിളിക്കും അപ്പ അങ്ങനെയെക്കെ ആവുമ്പോൽ ക്ക് ടൂറിന്ള്ള പൈസ കെ അത്പോലെ ചേർത്തി അന്ന തന്നെ ഹാ ചേർത്തി അന്ന് തന്നെ ഓര് പറഞ്ഞീനി അവിടുത്തെ സ്റ്റാഫുകള് പറഞ്ഞീനി ക്ക് റ്റൂറും കാര്യങ്ങളൊക്കെ നമ്മ പൈസക്കും ഈ രീതിയിലുണ്ടാക്കാന്ന് പറഞ്ഞീനി
റ്റൂറയിനും നല്ല സംഖ്യന്റെ ടൂർ ഗോവ ദുബായ് അവിടക്കൊക്കെയാണ് ഇണ്ടാക്അ ആ
ആറായിരാണ് കയിഞ്ഞ പ്രാവശ്യ പോയതിനി ഇനിപ്രാവശ്യം ഇണ്ട് അയിനിപ്പ എത്രയൊന്ന് പറയ്ണ്ട് നി ജൂണാവും ജനുവ ആവുമ്പോതിന് പത്തും ഇരുവതൊക്കെ ഇണ്ടാക്കണന്നൊക്കെ പറയണണ്ട്
ആ പഠിച്ച് കിട്ടിയാല് പൊറത്ത്ക്കൊക്കെ പോയല് നല്ല ശം മ്പളൊള്ള ജോലിയാണേ
ആ അതാണ് സമ്പളണ്ട് പഠിച്ച് മുന്നോട്ട് വാന അതെന്നെ കല്യാണത്തിന് ഒരുപാട് ആൾക്കാരിവളെ വ്യെതാല് കൂട്വാണ് പറഞ്ഞ് സമ്മയിക്കണില്ല ഞാം പഠിക്കാണെ പറഞ്ഞ് പറഞ്ഞ് ട്ടി എളുത്തിട്ടേ ക്ഷെ ഞങ്ങക്കൊന്നു അയിന് താല്പര്യല്ലാ ഓള് പഠി
ആ പഠിക്കണവര് പഠിക്കട്ടെ എന്നിട്ടൊക്കെ കല്യാണൊക്കെ സാധാര നോ
ഉം ഞങ്ങളൊക്കെ അതേപോലെ ആ ഡിഗ്രിക്കൊന്നും പോയിട്ടില്ല ഓളെ പോയിട്ടുള്ളൂ ഞങ്ങള് എന്റെ ഏട്ടത്തി പോയിക്കണ് ഞാൻ ഞാനൊന്നും പോയിട്ടില്ല ഞങ്ങള് വന്ന ആ പ്രായത്തില് ആഹ് പെട്ടന്നു കഴിച്ചു വിടുകാന്നല്ലേ ആരുതെനി
ആ
അങ്ങനല്ലപ്പ കുട്ടികളന്നെ ആകെ മാറീല്ലേ
ആഹ് ഇപ്പൊ പണ്ടത്തെന്നും പോലെ എടുക്കാനുംല്ലല്ലോ എപ്പളായാലും കല്യാണം വരു മില്ലാന്നുള്ള ഇതൊന്നുവില്ലല്ലോ പിന്നെ പഠിച്ചു കഴിഞ്ഞാ ആഹ് ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാതില്ലാത്തതല്ലേള്ളൂ
ആഹ് അതന്നെ
ഉം
പിന്നെ എന്തൊക്കെയുണ്ട് വീ ട്ടില് ചോറും കൂട്ടാനൊക്കെ കായില്ലേ
ആഹ് ചോറും കൂട്ടാനുക്കെആയി
മ്ഹ് മ്ഹ് എന്നിട്ട് ഓള് ഇപ്പം വീട്ടിലുണ്ടോ
ആള് വീട്ടിലുണ്ട് മോളുണ്ട് വീട്ടിലുണ്ട് ഇനീപ്പോ തൊടങ്ങും പോത്തിനൊക്കെ ഒരു ഒക്ടോബറ് ക്കാവും സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവും ആ കോളേജിലാണെങ്കിൽ പടുത്തം
ആ അതെ എന്റെത് ഏട്ടത്തീന്റെ മോന് ഇതേ മാതി ഇത്തിരി ഇന്റെ വലിയേട്ടത്തി ഓന് അലോട്ട്മെന്റിന് ഡിഗ്രിക്ക് കൊടുത്ത് കാത്തിരിക്കയാണ്
ആഹ് അന്നാലും പ്രായല്ലേ നിക്കണ് ഞങ്ങൾ ഡിഗ്രിക്ക് വെറുതെ കൊടുത്തേക്കണ്‌ ഒരു സെക്കൻ ഓപ്ഷൻ എന്ന നിലക്ക് അങ്ങനെ കൊടുത്തിട്ടേക്കണ് നോക്കിയിട്ടൊന്നുംല്ല നമ്മുക്ക് ഫോണില്ല എന്നുള്ളത് അഥവാ ഇതിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോയി ചേരാന്നുള്ളത്
ആഹ്
അങ്ങനെ കൊടുത്തിട്ടതാണ്
ഏ ഏ അല്ലെ നമ്മക്ക് താങ്ങാവല് കഴിഹണത് താങ്ങാൻ കഴിയണത് കിട്ടിയാലേ നമ്മക്ക് ഞമുക്ക് ഇതിനുള്ള താല്പര്യള്ളതെടുക്കണം മ്
എടക്ക്‌ അനിയത്തിക്കെ ഇണ്ട് ല്ലേ എത്ര ആളാ ഇങ്ങള്
ഏഹ്
ഏട്ടത്തി അനിയത്തി ഒക്കെണ്ട്ലേന്ന് പറയാ
ഉം ഞങ്ങള് എട്ട് മക്കളാ എട്ടു പെൺ മക്കളാ മ്മാക്കും ഇപ്പാക്കും അയില് ഞാൻ ആറാമത്തെ ആളാ ഉം ആ ആയെട്ടും പെൺമക്കളാ ആറാമത്തെ മകളാണ് ഏട്ടത്തിയള് ഒരാൾ ടീച്ചർ പറഞ്ഞിലെ പിന്നെ ടീച്ചറാവാൻ പഠിച്ചിണ് പിന്നെ പിന്ന അങ്ങളൊന്നും പിന്നെ പോയിട്ടില്ല പഠിച്ചതോട് കല്യാണം കഴിഞ്ഞോടെ നിർത്തി ഓളെ പിന്നെ ഒന്ന് പഠി പഠിച്ചതിന് ശേഷാ ഓളെ പിന്നെ കെട്ടിച്ചേ ടീച്ചറായേന് ശേഷാ ഓളെ കെട്ടിച്ച് അപ്പോൾ ഇപ്പം ഓൾ പോകല്ണ്ട്
ആഹ അങ്ങനെ എന്തേലും ജോലി കഴിഞ്ഞിട്ട് കെട്ടിക്കയാണെങ്കില് പിന്നെ അങ്ങനെ പോകും
തുടർന്ന് പോക പക്ഷെ ജോലി ആവാതെ കെട്ടിച്ച പിന്നെ അവിടെ സ്റ്റോപ്പ ആവും ഉം
കല്യാണം കഴിക്കുമ്പോ നമ്മുക്ക് അനുസരിച്ചുള്ളതെല്ലേ നോക്കൊള്ളൂ
ആ അതാണ് ആഹ ഇപ്പൊ അങ്ങനെയൊക്കെ നോക്കുവേ ആദ്യ ഒന്നും അങ്ങനെ നോക്കൂ ആദ്യം ഏതാ വരുന്നത് നമ്ക്ക് നല്ല നല്ലതാണെങ്കി അതണ്ട് ടുക്കും അങ്ങനെയാണ് ഉ
ഞങ്ങളും അഞ്ച് പെൺമക്കളാ ക്കളാണ്
തന്നെ ഏ ഏ ആങ്ങളാരില്ല
അങ്ങളാരി ല്ല രണ്ടാമത്താണ് ഞാന് താഴെ മൂന്നാളുണ്ട്
ആഹ ആഹ ഓലൊക്കെ കുട്ടിയളൊക്ക ആയി ക്കൊരോ
അന്നൊക്കെ കെട്ടിച്ച് അന്നൊക്കെ പെൺകുട്ടികള് ഭയങ്കര ബുദ്ധിമുട്ടെന്നേനി ഇപ്പൊ പിന്നെ പെൺകുട്ടികൾ ഉണ്ടായത് വല്യ ന്നില്ലല്ലോ ഞങ്ങളെ കാലത്തൊക്കെ പ്പാ പ്പാക്കോ ക്കൊരു ബുദ്ധിമുട്ടേനി
ആഹ അതാണ് പക്ഷെ പെൺകുട്ടികള് ബാറക്കത്ത ആന്നാ പറയല്
ആഹ ഇന്റെ ഇമ്മാക്ക് ഇപ്പോ ഇപ്പ മരിച്ചിരുന്ന് ന്നാലും ഇമ്മാക്ക് ഇപ്പൊ സുഖാണ് ആൺകുട്ടിയളില്ലെങ്കിലും പെൺകുട്ടിയളെ ഞങ്ങളെന്നെ മതി
ഈ ഇപ്പം പെൺകുട്ടിയ ഇള്ള വീട്ടിൽ ബറക്കത്താന ഞങ്ങളെ വീ തേ മാതിരി ഒ ആ ഒന്നുകൊണ്ടൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇന്ന് വരെ പിന്നെ ഇപ്പാക്ക് ഇപ്പ സുഖല്ല ഇപ്പക്ക് സുഖല്ല സ്ട്രോ ക്ക് വന്നിട്ട് പക്ഷെ എന്നാലും ഒന്നിനും ഭക്ഷണത്തിന് നമ്മൾ ഈ ചില ന്റെ കാര്യത്തി ഇൊന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഉ ആഹ പിന്നെ എന്തൊക്കെയുണ്ട് ഉം
പിന്നെന്താ?
ഉം ശെരിട്ടോ
ആഹ ആയിക്കോട്ടെ ഓക്കെ ആ ഓെ
ഉ